ആ
കൊറെ ആയല്ലോ വിളിച്ചിട്ട് എന്തൊക്കെ ഇണ്ട് വിശേഷം
ഒക്കെ നല്ലേ
വെക്കേഷനൊക്കെ ആയിട്ട് കുറേ ഉ പിന്നെ കല്യാണങ്ങളും ഓക്കെ എല്ലാ ആഴ് പിന്നെ കല്യാണം എത്ര കല്യാണം കയറി താമസം ഒക്കെയാണന്ന്റിയോ
ആ ശരി
പിന്നെ അയ്ന്റ ഒരു തെരക്ക്
ആരുടെ കല്യാണം ആരതാ?
കല്യാണം നമ്മളെ ബന്ധത്തില് പിന്നെ അളിയാക്കാന്റെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിന്റെ
ആഹ് ആഹ ആഹ ന്റെ കല്യ വീട്ടിന്ന് നീ
ആഹ് ഏ ഒക്കെ എന്റെ വീടിന്റെ അടുത്താണ് വീട്
അപ്പൊ എല്ലാ കല്യാണം ഓഡിറ്റോറിയത്തിന്നാ ഇണ്ടാവല് അതാ ഞാൻ ചോദിച്ചത് ആ ആ
അപ്പൊ പിന്നെ
ആരും ആ അതന്നെ ആരും വീട്ടിൽന്ന് കല്യാണം ആക്കലില്ല കല്യാണംന്നല്ല എ ല്ലാ പരിപാടിയും
അപ്പൊ എല്ലാ ഇപ്പൊ ഹോളിലും ആണ് വിക്ടോറിയത്തില ഇക്ക
മദ്രസിലെ മീറ്റിംഗ് വരെയൊക്കെ ഓഡിറ്റോറിയത്ത്ന്നാണ്ടാവല്
അതെ ഉ അവിടെ മദ്രസക്കായിട്ട് മീറ്റിങ് ഓഡിറ്റോറിയം ഉണ്ടോ
അല്ലല്ല മ ബലെ ബലെ മദ്രസ ഹ് ന്റെ പിന്നെ ഒ ആ ഒരു കമ്മറ്റിടെ ആ ആ ആണ് ഓഡിറ്റോറിയം അപ്പൊഹ് ആ ആ അവിടെ വെച്ചാട്ടാ ക്കലോ ഹോഹോ മീറ്റിങ്ങിന് പോവുമ്പോ അവ - ന്റമ്മോ ഒരുകുട്ടിന്റെമ്മറേണേല് പറെ ആഹ് ന്പ്പ മരണണ്ടായാലും ഓഡിറ്റോറിയത്തിലയ്കാരം ണ്ടാകാല്ന്ന്
ഹ്മ്പറയാം പറ്റൂല അങ്ങനൊക്ക ആകുംഞ് ഞ് അങ്ങനാക്ക ആക്കും അതൊക്ക ആ അപ്പം അങ്ങോട്ടൊന്നും കൊണ്ടുരു ഹൗ -
ആ അതന്നെ
ഉം പറയാം പ
അ കല്യാണെ പണ്ടൊ- തരില്ലല്ലോ പണി വല്ലാം കണ്ടിരുന്നോഹുലേ
പിന്നെ ഹ്മ് കല്യാണക്ക കണ്ടാല് പൂതി ആകും ഞമ്മക്ക്-
ആഹ് അതെ ഇന്നാ ഇവടെ പേർച്ചിസ്മ് മുന്നേരു ഒരു കല്യാണണ്ടായ്നിം അബാം നിന്ന് ങ്ങനെ സ്റ്റേജ്മന്ന് കർങ്ങണണ്ടപ്പ നാ ഒത് ഒയ് ഒ ന്ന്ന്ന് ങ്ങനാ നോക്ണ് എത്തേടി കണ്ട്ട്ടൻക് പൂതി ആക്ണ്ട യ് -
അതെന്നെ ആ കയ്യ്ണ്ട് കൊട് ക്ക ന്നട്ടൊരു വട്ടം കർ - ക്കാം പിന്നേം അവ്ഡ്ന്നൊരു ഹായി കൊടുക്ക- ഹേ - സ്റ്റേജ്ക്ക് കയറ്റാനേ ആ ഉം ഉം അഅ എല്ലാം കഴിയും ഒരു- ഒന്നും ശ് ഒരു മാണം മാനൊന്നും ഇല്ലാതെആയിപ്പൊ മക്ക - എത്ര ആള മുന്ന് ന്നാ പ്പാ തൊക്കെ ചെയ്യുന്നേ ആര് - കൊര് ഉം ന്നതൂല്ല രസാണ് കണ്ടിരി-
ആഅതന്നെ അ അൻല്ലപ്പ ആദ്യൊക്കെ നമ്മൾ പേരെ പോയാല് കല്യാണത്തിന് നമ്മൾ വേം പോരോല്ലോ ഓടിറ്റൊറിയത്ത് പോയാൽ എത്ര നേരെരി- കൊല്ലോ അട്ത്ത പാട്ടും ഡാൻസ് - തും തുംകണ്ടിരിൻക്കാൻ ല്ല രസ്
ആഹ് പ്പ സ്വൊർണംന്നും വേ - ണ്ട്ല്ലോ അയിനൻസര്ച്ച് ഫാൻസിം കാര്യങ്ങളോക്കട്ട് പെണ്ണും കട്-
ന്നെഅ പെണ്ണ് പേര്ക്കാരന്നെ ഒരുങ്ങി നിക്ക പിന്നപ്പന്താ ഒന്നും അറെണ്ട പൈസാണ്ട് കൊട്ത്താലോ-
ഹ്മ് ആ ഒക്ക റെഡി ആയി പുതെണ്ണിനെ കണ്ടാലേ പുതെണ്ണ ന്ന- ത ഏത് ഭംഗിയിത്ത കുട്ടികളാണ് പുതിയ
ആഹ മൈക്കപ്പേട് ചെയ്തിട്ടേ
ആ എന്തൊരു ഭംഗിയ കുട്ടികളെൊക്കെ കാണാനേ
അങ്ങനെയല്ല അങ്ങനത്തെ കോഴ്സ് ഇങ്ങോട്ട് പഠിച്ചല്ലേ കുട്ടിള് അതിന്റെതായിട്ടുള്ള
അല്ലേ സാലറി ഉണ്ടല്ലോ പണിക്കൊക്കെ
സാലറി ഒക്കെ ഇണ്ട് നല്ല രസാണ് കല്യാണം പിന്നെ ഇപ്പത്തെ ആദ്യത്തെ മായിരി ഒരു ഒരു ദിവസം കൊണ്ടൊന്നും അല്ലല്ലോ
ആഹ് മഞ്ഞ കല്യാണം പച്ച കല്യാണംന്ന് പറഞ്ഞിട്ട് ഓരോ കല്യാണാ
ഉം നിക്കാഹ് അതൊരു കല്യാണം പോലെ
ആഹ് അതന്നെ
ഞാൻ പറയാ ച്ചലവ് ആണ് ഇതൊ- ക്കെ അത് ഒര് ഒര് ഒരാൾ എന്താണ് ചെയ്യണേ അതണ് ചെയ് യ്യന്നെ അതൊക്കെ നിർ ത്തണ്ടെ കഴിഞ്ഞ് എന്നോ കഴി
ഏ പറയാണ്ടോ അയില് പാവപ്പെട്ടോ
പിന്നെ മുട്ടായി എടു പോലെ ചെയ്യാ ആ അപ്പൊ നമ്മുക്ക് നമ്മള കുട്ടികള എല്ല രു അങ്ങനെ
അയിന് അങ്ങനെല്ല ഇപ്പൊ ഈ കുട്ടിയേക്കൊന്നും ഈ പൈസ ൻ്റെ ഇതൊന്നും ഇപ്പം അറീല്ലല്ലോ എല്ലാ മക്കളും കാട്ടി കൂട്ടണ കണ്ടിട്ടേ ഓ ഞാൻ ഇനക്കത് വേണം ഇത് വേണംന്ന് പറയാനയിറ്റ അറിനൊള്ളൂ എത്രല്ലിയാന്നൊന്നും ഒന്നു ഓൽക് അറിയൂല
ഉം ഒരു ബ്രൈറ്റു ബി കല്യാൺ ത്തിന്ന് മുന്നേ ഒരു അരിക്കുത്ത് കല്യാണം ഏ പിന്നെ അത് സ്റ്റാറ്റസ് വെക്കാ പിന്നെ ഒരു ബ്രയിഡ് ടു ബി കല്യാണത്തിനു മുൻപുള്ള വീഡിയോസ് അത് പിന്നെ അതിന്റെ തലേന്ന് വേറെ വീഡിയോ അന്ന് വേറെ വീഡിയോ ഈ അരി കുത്ത് കല്യാണത്തിനൊക്കെ ഫ്രണ്ട്സിനൊക്കെയുള്ള ഡ്രസ്സും അതൊക്കെ ഉണ്ടാക്ക ണ്ടേ ബ്രയിഡ് റ്റുബി വാടകക്ക് എടുക്കാ തോന്ന്ണ്‌ എല്ലാരും
ഓ ഞമ്മൾക്കൊക്കെ ഇബ്ടൊക്കെ കല്യാണം ഇതൊക്കെ കൂ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ത്ത് പോയാ നമുക്ക് ഒന്നും വേണ്ട ആ ഇവിട മറ്റേ ഉരുൾപൊട്ടി ഇട്ടോട്ത്ത് പോയിട്ട് എന്നാള് ഞങ്ങള് പോയിട്ടേ അവിടെ ചെന്നോക്കുമ്പോ നേ ആ മര് ഇച്ചാ അയ്റ്റങ്ങളെ ആ ഒരു മൂന്ന് കു ട്യോളെതില്ലേയ്ന്യോ ഫോട്ടോങ്ങനെ കാണ് ആ ആ അയില് ആ കുട്ടികളത് കൺ ണ്ട ഒന്നും വേണ്ട നമ്മക്ക് അം മക്കളെട് ഓർമ്മന്നോവും
അതെ അതെ മണ്ണില് അല്ലേ പൊറത്തും കൂടെ കിട്ടീട്ടില്ല എവിടെ ഇട്ടന്നെ മറവ തപോലെ ഇങ്ങട്ട്
മ മറവ്യ്യാൻ ഐറ്റെങ്ങളൊന്നും കിട്ടീണ്ടാവില്യ എന്തോ ഓരോ അസ്ത്യൊക്കെ കിട്ടി ആ ടി എൻ എ ടെസ്റ്റൊ ചെയ്താടി മറയ്തല്ലേ എന്നിട്ട് മൂന്നിന് ഫോട്ടം വെച്ചിട്ട് ആ ഓരോന്ന കുട്ട്യളേം ഫോട്ടത്തിന്റെ അടുത്ത് കളിപ്പാട്ടം ത് മൂന്നിനും ഓരോ കളിപ്പാ ട്ടം പിന്നെ ഓരോ മൂന്ന് കുപ്പി വെള്ളം കേക്ക് ലൈ ഒക്കെ വെച്ചെടുത്തിട്ട് നമ്മുക്ക് അങ്ങ്ടൂ നെഞ്ഞി പൊട്ടി പോകും വടടെ പോയി
എന്ററബ്ബെ ഉം കാണണല്ലേ അതൊക്കെമ്മ
അങ്ങനത്തെ അങ്ങനത്തോടത്തൊക്കെ മക്കളെ കൊണ്ട് പോയി കാട്ടി കൊടുക്കണം അപ്പളാണ് ഇത്ങ്ങക്ക് ആ
അതന്നെ കൊറേ ഒഴിവാക്കണതൊക്കെ ഇങ്ങനത്തെ ആ ആചാരങ്ങളും കാര്യങ്ങളുക്കെ
അറിയാണ്ടോ
ഉം കാട്ടിക്കൂട്ടല് കുറച്ച് കൂടുതലാണ് മുട്ടായിയൊ ഇപ്പൊ ആണുങ്ങക്ക ഇപ്പൊക്കെ മു ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ട് മുട്ടായിട്ട് താലപ്പൊലി കൊണ്ട് മുട്ടായിം കൊണ്ട് ഇങ്ങനെ പോവാ എത്ര പൈസ ഉണ്ടാവും അ അമ്പതിനായിരം അറുപതിനായിരം ആകും ഒരു
ഓ ഓ എത്ര ന് ആ ഒരു മുട്ടായിന്റെ മാര്യ ആ ദ്യക്കെ ഒറ്റ പാത്ര ൽഒരു മുട്ടായി. ഉണ്ടാവുള്ളുഇപ്പം അങ്ങനല്ലല്ലോ പല പല കൊ ട്ടേൽ പല ട്ടായി ഡ്രസ്സ് ചെര്പ്പ്
പിന്നെ അത് ഈ പാവം ആ ഈ പാവപ്പെ ട്ടാ അങ്ങെന്നെന്നു അവർക ന്നെ വേണം അംബദ് ആരുബദ് പൈസക്കാർക്കെക്കെഎത്ര ലക്ഷങ്ങളാണ് അങ്ങനതീൻ ചെലവാ അവർക്ക് പിന്നെ അത് വിഷയമല്ല
ഇല്ല അതന്നെ
ഇപ്പം പെൺകുട്ടികളെയും കിട്ടാനില്ല പെൺകുട്ടികളും വളവടിച്ചു ജോലിക്കാരെ മതിന്നുപറഞ്ഞ് കൂലി
ആ എ യൗടിയില്ലല്ലോആണുങ്ങൾ എത്ര തെരഞ്ഞ് നടക്കല്ലേ ഉ ഏ അങ്ങനെ അതുഅല്ലപ്പത്തെ കുട്ടിയൊക്കൊക്കെ വിവരം വെച്ചീന്ന് ഇപ്പം പഠിച്ച് എന്തേരു നിലയിലാണെന്നുള്ള ഒരു ചിന്തേണ് കുട്ടി
ആഎല്ലാ കുട്ടികളും പഠിക്കാ പഠിക്കാ പഠിക്ക പണ്ടേ നി പതിനട്ട് വയസാകുമ്പോ ങ്ങട്ട്കെട്ടി ച്ച്‌ വിടാന്നട്ട് പിന്നെ പ്രാരാബ്ദ യിട്ട് ഒരഞ്ചൈസമാണെങ്കി തന്നെ ആണുങ്ങളോട് ചോദിക്കണം
ഏ ഇപ്പ അങ്ങ ഇപ്പ നമ്മുക്കൊക്കെ കേതാവാ ഏ ഒരു ഉറുപ്പ വേണമെങ്കിൽ തരോ മ്മളിങ്ങനെ വഴ്ത്തോല കൂടണ്ടേ അത് കണ്ട് മക്കള് പഠിച്ചല്ലേ ആഒല് ക്കും ഒരു ചിന്തയാണ് നമ്മക്ക്എന്തേ ഇതേപോലെ നമ്മള ആക ര്ത്ന്നല്ലേ
ആ അതാണ് പ്പേ ഏത് പൈ ആൺകുട്ടി യാലും പെൺകുട്ടിയ ആണേലുംഒക്കെ പഠിപ്പിക്കാന്നെ കെട്ടിക്കണില്ലല്ലോ
ആാാ അദെന്നെ
പെൺകട്ടികൾക്കാണെങ്കിൽ ആണുങ്ങളോ വേണ്ടേറ്ന്നു
അല്ല അല്ല അ അങ്ങനെ ഒന്നും കെട്ടിച്ചാതക്കാട്ടോ നല്ലത് കുട്ടികൊഎന്തങ്കിലും അധീനത്താ ആക്ക നല്ലത് താണ്അ ഓൽക്ക് ഓല സമ്പാദ്യ
ആ ആ ഇരുപത്തഞ്ചു ഇരുപത്താറു വയസ്സായാലും ഇപ്പം കല്യാണങ്ങൾ വരുല്ലോ ഒരിതുല്ല നല്ല നല്ല ജോലിക്കാരെ തന്നെ കിട്ടണെ ആഹ് കല്യണോ വരില്ലഅതുപറഞ്ഞു ഏതാണോവരാണെ അവർക്ക് ട്ടിച്ചു കൊടുക്കാന്നേ ഇപ്പൊ നമക്ക് ആണുങ്ങൾ ഇവിടെയോക്കെ ഞങ്ങള അടുത്തൊക്കെ എത്രയോ ചെക്കന്മാരുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് വയസ്സായ.
ഇവിടൊക്കെ ഇങ്ങനെന്നെ എവിടൊന്നു കിട്ടാനില്ല കാണലോര് നമ്മള് പുറത്തിറങ്ങിയാ ചോയ്ക്കാ.
പെൺകുട്ടി കളുണ്ടോ പെൺകുട്ടി ക ളുണ്ടോ അതന്നെ ഉം ഉണ്ടെങ്കി പറയോണ്ടി പെൺകു കുട്ടികളുണ്ടോ പെൺകുട്ടി ട്ടിളുണ്ടോ ഇദെന്നെ ആഹ്
ആഹ് അതന്നെ ഇപ്പോ ആയിന്ന് പെ ൺുട്ടികൾഉള്ളടു നിക്ക് വേചാറൊന്നുമില്ല ല്ല്യാഇനിയിപ്പോ ആഹ് ഒന്നും സ്ത്രീധനം കൊടുക്കാനില്ലെങ്കിലും ആരെയും കൊണ്ടോവും.
ഉണ്ടോ ഉം പണ്ടായിരുന്നു പെൺകുട്ടികളാണെങ്കിൽ അവിടെ ഇരിക്കല്.
ആഹ്
ആ ഇപ്പ പെൺകുട്ടികളാ കരുതി വെച്ചാറൊന്നുമില്ല.
ആഹ് തങ്ങടെ കല്യാണ തിര ക്കോക്കെ കഴിഞ്ഞോ.
ഇല്ല കല്യാണം ഇണ്ട് ഇനിപ്പോ ഇന്ന് വെള്ളിയാഴ്ചയാല്ലേ അത് കഴിഞ്ഞാല് മറ്റന്നാ ഞായറാഴ്ച ഒരു കല്യാണ ഉണ്ട് ഉം അന്നാ തന്നെ അയിന് പോണം പിന്നെകേറി അതിന്റെ യേടേൽ. ക്കൂടെ കേറീതാമസങ്ങളും വര്നത്. ഒക്കെ നമ്മള് പൈസിം കൊട് ക്കണ്ടതാണെ ഏഹ് ഒന്നു പെണ്ണ് എടു മക്കളെ കെട്ടിക്കുന്ന കല്യാ പൈസ കൊടുക്കെണ്ടേ ആഹ്
നമ്മളെ ആ വെടൊക്കെ തോനി ഇപ്പൊ കുടിര്ക്കല്ണ്ടായ്നി ഈ റോഡ് പോയേൻ്റതിലേ
ആഹ് ആഹ്
പിന്നെ ആ റോഡ് തിന്റെ തില് പോയ ആൾക്കാരൊക്കെ വേറെ വീട് ഇട്‌ത്താട്ടി ഓലൊക്കെ കുടിര്ക്കലേനി ആഹ് വാ അ് കുഡിര്ക്കലൊക്കെണ്ടായ്നി. ത് മറ്റേ ഞങ്ങളെ കൂടെ റോഡ് വര്ന് മറ്റേ നാല് വരിപ്പാതന്റെ
ആ റോഡ് പോയ മനസിലായി ഇവിടെ കേറി താമസം കൊറേ വടിണ്ടായിനി അഞ്ചാറ് താമസങ്ങൾ കഴിഞ്ഞു അപ്പൊ എന്താറിയോ ഈ വെക്കേഷൻ ആവുമ്പളെ എല്ലാരും കല്യാണം മഴ മഴക്കാവുബോയേക് വേ കേറണം എന്നൊക്കെള്ളത് അങ്ങനെയുള്ള ഒരു മഴമ്പോയേക്ക്‌ കല്യാണം ഉണ്ടാക്കണന്നും പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരൊക്കെയാണ് പെട്ടെന്ന് ഇനിപ്പോ കഴിഞ്ഞു തോന്നണ് ഈ മാസം ലാസ്റ്റ് അയ് ഇന്നലെ ഒരു കല്യാണണ്ടായിനി അത് ഞാൻ പോയിട്ടില്ല അത് ഹസ്ബന്റിന്റെ കൂ കൂട്ടുകാരിയുടെ മോളെകെട്ടിക്കാ അപ വേണ്ടത് ഏ അന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നോ എങ്ങനെണ്ട് അവര് അവരെ ഗ്രൂപ്പിൽ പൈസ കൊടുത്തു ഞാൻ പറഞ് ഞാൻ പോണോന്നുല്ല പോണില്ല ഞാന് പോയിട്ടില്ല അവലങ്ങനെ പറഞ്ഞിനി ഞാൻ വിളിച്ചപ്പോ തന്നെ ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞി തേനിക്ക് അന്ന് എന്തോ ഒരു പരിപാടി തോന്ന്ണ് വേർതെ പറഞ്ഞ എനിക്ക് മഡിയാ പോകാൻ
ആ
ആ ഇന്നാ ഞാൻ ഞാൻ ഗ്രൂപ്പില് പൈസ കൊടുത്തോളാന്നറഞ്ഞ് എങ്ങനെ പറ്റുണെന്ന്ണ്ടങ്കി പോയിം ചെയ്തോണ്ടിന്
ആ ആ
ഇന്നാ ശരി ഞാവിളിക്ക
ആ ആയിക്കോട്ടെ